ആഹ് പിന്നെ ആഹ് കേക്കണ്ട് പിന്നെ എന്തൊക്കെയ വിശേഷം ഇപ്പൊ നല്ല മഴ ഇണ്ട് ട്ടോ ഇവിടെ മഴ ഇങ്ങനെ
അത് ഇങ്ങനെ ഓരോ സ്ഥലം അങ്ങനെ പെയ്തോണ്ടിരിക്കും ഉം ഉം
പിന്നെ
അപ്പൊ മോൾ എത്തിട്ടില്ല മോളിൽ രണ്ടരവുമ്പോ വരുന്നതാണ് ഉം അതിന്നെ ഏഹ് വിളിച്ചപ്പം മോളതിന്റെടെ കൂടെ വിളിച്ചത ഞാൻ പിന്നെ എല്ലാം വോയിസ് പിന്നെ കേട്ടത്
ആഹ് ആഹ് ആഹ്
അത് മോളെ ബെർത്ത്ഡേ ആണിന്ന് ആഹ് ഇന്ന അപ്പൊ അവിടുന്ന് ഡ്രസ്സും കേക്കും ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ സർ പ്രൈസ് ആയിട്ട് ലാബി കൊടുന്ന് കൊടുത്ക്ക്‌ണ് അങ്ങനൊക്കെയാണല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പൊക്കെ അങ്ങനെ എല്ലാം ഓക്കെ പോക്കെ ഭയങ്കര ആണല്ലോ ഇപ്പൊ ആ ഇപ്പൊക്ക അതന്നെ പറഞ്ഞത് പഞ്ഞാരം മോളെ അതൊന്നും പറയണ്ട
ഉം എല്ലാ മാമൂലുകളും വേണം
ഉം ഇപ്പത്തെ മ കല്യാണണെങ്കിലും എന്താണ് നമ്മള് നാണം കെടും ഇപ്പത്തെ കല്യാണ
ഉം അതെ ഹ് ഹ് ഹ് നമ്മള് കഴിയാത്തോര് ഇതിൽ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടേ ആകെ ബേജാറാവുവാണ്
ബേജാറും പിന്നെ ഇപ്പത്തെ കല്യാണം എങ്ങനെയാ നമ്മള ആദ്യത്തെ കല്യാണം പോലെയാണോ ഇപ്പത്തെ കല്യാണം തന്നെ നമ്മൾ നാണംം കെടുന്ന പോയ കല്യണം
അതെ
ഈ ക്യാമറമാൻമാരും നന്ന്
ആഹ ഇത് ചെയ്യുന്നവര് ആഹ ചെയ്യുണോരും നന്ന് എല്ലാവരുും ഇടയിൽ ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിലാണല്ലോ കല്ല്യാണം മുഴുവം എല്ലാരും മുന്നിൽ ഇങ്ങനെ ഇരിക്ക ഉം മുന്നിൽ ഇങ്ങനെ ഇരി ക്ക അത് വരി വരിഷ്ടം പോ ക്യാമറാമാൻമാര് പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്യ
ചെയ്യ അയ്ൻ നമ്മളൊക്കെ ചമഞ്ഞ് ന്നെ വേണം രക്ഷിതാക്കളും അതിൽ പെടാണ് കല്യാണം നമുക്ക് അതൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ഇതൊക്കെ പ്പൊ നമ്മള് ചെയ്യേണ്ടി വരോ പടച്ചോനെ ഈ ആൾ കാര് കാട്ടിക്കൂട്ടണ ഒക്കെ ന്ന് വിചാരിക്കുന്നു
ഹ് നമ്മള് നമ്മൾടെ ആ ആ നമ്മുടെ ജീവിത ശൈലിക്ക് അനുസരിച്ചുള്ളത് ചെയ്യാല്ല അല്ലാതെ പ്പ എന്താ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ മോശം മോശം കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്ക കൊറേ ആൾക്കാരെ അങ്ങനെ ചിന്തിക്കണം ആ അപ്പ ഴാണ് നമ്മള് നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ കഴിയുള്ളൂ നമ്മക്ക് ഇത് ഒരാൾ ചെയ്യുന്നത് കണ്ട് മോശം ആണെങ്കിൽ ശേ ആണെങ്കിലു അത് വി ചെയ്യാന് നോക്കാണ് ആൾക്കാര് അല്ലെങ്കി മോശാണ് തോന്നാണ് ഉം ഈ സ്റ്റാറ്റസും പോസ്റ്റും കൊണ്ടേ അതിന് വേണ്ടീട്ട് ഏത് കോമാളിവേഷം കെട്ടാൻ ആൾക്ക
കിട്ട എന്നിട്ട ഇത്ങ്ങനെ സ്റ്റാറ്റസ് വക്ക ഇപ്പ ഇപ്പ എന്താ ഓരോന്ന് റീൽസ് ഇറക്കിയിട്ടും റീലെയ്തും കുട്ട്യേൾ കല്യാണം കഴിയ കു ളന്നെ എന്തൊക്കെയാണ് ഇപ്പോത്തെ പോസ്റ്റ് അവരതൊക്കെ റീലിടുന്നെ സ്റ്റോറിട്ടിട്ടും ഇപ്പ അങ്ങനെയാണല്ലോ ആ ഇപ്പൊ സ്റ്റോറിയാണ് ഫുള്ള് എന്നിട്ടേത് ഇവര് ചെക്കനും പെണ്ണും അവര് തമ്മിൽ പ്രേമിച്ചതാണെങ്കിൽ ആ കഥ ഒക്കെ പറയാ എന്നിട്ട്ത് സ്റ്റോറി ട എന്നിട്ട് അത് ഫുുള്ളായിട്ട് ഫേമസ് ആയിട്ട് അതൊക്കെ ഒരു നമ്മക് എല്ലാർക്കും ഒക്കെ പറ്റും യമ്മ നമ്മളെപ്പോലോത്തോർക് പറ്റില്ല്യാ അതാണ് പ്രശ്നം
ആഹ അതെ ആ പറ്റാത്തവര് തള്ളവൈ്ബ് തന്തവൈബ് ള്ള ഒരാള് അതൊക്കെയാണ് ആ ആ അപ്പൊ പറയുന്ന അത് അതൊക്കെയാണ്
അതന്നെ തവന്തവൈബായി തള്ള ഉ തള്ളവൈബായി ഒക്കെ ആയി ന നമ്മളെക്കാട്ടിം പ്രായള്ള ഇപ്പക്കെ കോമാലിത്തരം കെട്ടി നിൽക്കുന്ന ഒരു പാപ്പരും ഇമ്മാരും അതുംണ്ട് ണ്ട് ഉണ്ട്ണ്ട് ഞാൻ ചുരിദാറൊന്നും ഇടില്ലേ അയിനൊക്കെ എന്റെ മക്കൾ ഇന്നകളിയാക്കും
ആഹ ഇപ്പൊ ചുരിദാ ഇപ്പൊക്കെ പാർദിമ് നല്ല മറയോട നട ക്കെ ഇപ്പ ചുരിദാർ ഇറ്റണ്ട്
അതാ അതല്ല ചുരിദാർ ഇട്ടാലോ അപ്പൊ ഒരു മക്കളന്ന നും ട്ല്ലട്ടെ ബായിമ് മക്കാ ഇട്ടാരൊക്കെ അതൊക്കെ ഒഴിവാക്കിട്ട് അതിനൊക്കെ അങ്ങനൊക്കെ എളുപ്പ ആഹ് അപ്പാശ സോളായി അതിപ്പോ മക്കന അദ്ര അപ്പ ശഷോള കയിക്ക് രാസള്ളൂ
ഉം ആ അ അതാണ്
എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആൾക്കാര്
കാലനനുസരിച്ച് കോലം കെട്ടാന്ന് കേട്ടിട്ടില്ലേ അതാാണ്പ്പോ നടക്കുന്നത്
അതന്നെ പഠചോൻ പറഞ്ഞമതിതന്നെണ് ഇപ്പ നടത്ത ക്ക്നത് ഓരോ കാര്യങ്ങളും ഇതുപോലെ ആൺകുട്ടികളെ വേഷം പെൺകുട്ടികള് കെട്ടുന്നു ഒക്കെ ഇച്ച് ട്ടാ
ആആ ഹഹ ആ ഇണ്ട്ണ്ട് പിന്നെ നെ ട്ട് പുഴന്റെ തീരത്തായിട്ട് മീൻ പിടിക്കാനൊക്കെ പോവോ
ഏ അതൊന്നു ഇല്ല മോനെ അയിനൊന്നും ഞങ്ങൾ വിടൂല ഉ ഹ് അഹ് പ്പ അങ്ങനെ വിടുന്ന കുട്ടികളൊക്കെ ഉണ്ട് ചൂണ്ടലിട്ടാനും ഇതാക്കാൻ അയിന്റെ മക്കൾ അങ്ങനെ പോക്കില്ല ഞാനവ്ട്ക്കും ഒറ്റ ഇണ്ട്ന്റെ മൂത്തേന പറഞ്ഞാ ചീരിക്ക് പടിയാണ് അൊക്കെ പോയറെ അവിടുക്ക് വിളിക്കാനും പോവില്ല പോ എന്റെ പക്കത്തക്കും പോവാൻ സമ്മമക്കില്ല ഉ വിടെ ഇവിടെപ്പ ഇല്ല അങ്ങനെ ഇടെപ്പം പോകില്ല പുഴയൊക്ക ഒന്ന്ും വിളിക്കാൻ അങ്ങനത്തെ ഇതാണ് അതുകൊണ്ട് മക്കളും ഞാൻ പറഞ്ഞക്കൂല പുഴേക്കൊന്നും ഇവിടെ കുട്ടികളെെ കണ്ടു പോയ പോയി നീന്തണം കുളിക്കണം എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നമ്മള ആരോട് ഉത്തരം പറയും അൊക്ക് പേടിയാണ് മഞ്ഞിമാളെ ഞാൻ പറഞ്ഞാക്കലില്ല ഇ മക്കളെ
ഉ എന്നിട്ട് എന്താ നീന്തലൊക്കെ അറിയോ മക്കൾക്ക് നീന്തലൊന്നും അറിയില്ല ആഹ് അങ്ങനെ പറഞ്ഞക്കാതിരുന്നാ പിന്നെ അറിയില്ലല്ലോ അല്ലെ
നീന്തല അറിയില്ല
ആഹ
ഞാൻ പറ നീന്തല അറിഞ്ഞിരങ്കിലും വേണ്ടല്ല ആ ഉ പറഞ്ഞ ഈ മൂത്തെ കുട്ടി ഇങ്ങനത്തൊയഴ ഈ മക്കളെക്കങ്ങക്ക് പേടിയാ അങ്ങനായി ശീലിച്ച് ആ മൂത്ത പെയ്യാത്ത ഒന്നായി ഇങ്ങനെ കെടുക്കല അപ്പൊബ കൊക്ക് പേടിയാ അത ഇണ്ടായത് പ്പ എന്നിട്ട് ഇപ്പോ രണ്ട വർഷമായി ആ ഓം പിന്ന ശേഷി കുട്ടിയായിരുന്നു മട്ടലിിന ഒരു മുഴക്കെ ഉണ്ടായി തല ഇപ്പൊക്കെ വളർച്ച കൂടി ഹൈഡ്രോസപ്പാലാണ്ടതൊക്കെ ആയി അങ്ങനെ കൊണ്ടാടന്ന് കൊണ്ടാടന്ന് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് മോളായ പോയത്
ഉം
തെരുന്നു
ഉം
ഇരുവത്രരണ്ട് വയസ്സില്പോയി ഉം രണ്ടവർഷായിപ്പോ പോയി ഉണ്ടെങ്കി ഇരുപത്തിനാല് വയസുണ്ടായിരുന്നു ഒന്നുംചെയ്തില്ലന്റെകുട്ടി പ്പോന്റെ കുട്ട ചവിട്ടിയിട്ട് പോലുംല്ല
അ ഹാ
വീൽച്ചയർലും സ്ട്രെച്ചറിലും അങ്ങനായി
ആം
ജീവിതാണ്ട് ഇങ്ങനെപോയി അതന്നെ
ഉ ഉം വേറെമൂന്ന് മക്കള
ആഹ് അതൊരുസമാധാനംണ്ട് പടച്ചോനോട് ആ അത്ഞാൻ പടച്ചോനോട്എപ്പോഴും പറ പറയുംന്നാലും പടച്ചോന് തന്നതൊണ്ട് നമ്മക്ക്ഞ്ഞിപ്പോന്തെലും തിന്നാൻ കൊടുക്കാനും മക്ക മക്കളോട് പറയാലോമോളെതൊന്ന് കൊട്ക്ക് അല്ലെങ്കിൽമോനെ അങ്ങനെപറയാരാളുണ്ട് ഇപ്പൊവിടെ അടുത്തൊരു കുട്ട അങ്ങനത്തെ ഒരു കുട്ടി മോനപൊൽത്തെവേറൊരു പെൺകുട്ടി അപ്പൊതിന്റെതായെ ഒരുറ്റ കുട്ടിയളുല്ല ഇപ്പൊ ഞാനാവരോട് പറയാ അകുട്ടിക്ക്പ്പൊ ഒമ്പത് വയസ്സ് പത്ത് വയസ്സോട്ടായാ കുട്ട പറഞ്ഞുമക്കളെ ഇങ്ങള്ങ്ങനെ നടന്നാശരിയാവുരു താഴെകുട്ടിയാളില്ലാഞ്ഞാലമ്മള് പിന്നെല്ലമള്ള് ഞാനാവരുടെ ഇപ്പൊ അങ്ങനെവേണ്ടാന്ന് വെച്ച്നടന്നേയ് ഇതിനവരനോക്ക ക്കാന്നുള്ള പേടിയിപ്പൊപ്രായം കൂടിവരില്ലെത്രായാലുവർക്ക് അങ്ങനെ ആയിട്ട്പ്പൊണ്ടാവുണല്ലന്നൊക്കെ പറയ്ണ്ട് എന്താചെയ്യഅള്ളാവുകാക്കട്ടെ
ആഹ അതന്നെ
ഇതിനൊക്കൊരു ഈകുട്ടിയാൾക്കൊരു പരിധിൻ എത്രയാലുംപ്പൊ അ കേടുക്കണ കെടുപ്പിലത്രെകാലത്താമ്മക്ക് എടുക്കാനൊന്നും നമുക്ക്പറയാ പറ്റ്ല്ല അള്ളാന്റെതല്ലേ?
ഉം ഉം
അപ്പൊ അവര് തന്നെ ഈ കുട്ടിനെ നോക്കാൻള്ള കാരണം നല്ല ഹൈ പെൺകുട്ടിയാണ് കുട്ടിനെ ഈ അയിനാണെങ്ക കുട്ടിനെപ്പ ഇട്ക്കാനെന്നെ വെയ്യാതായിക്ക്ണ് ഇ തന്നെ ഒ ആ നീളള്ള പെൺകുട്ടിയാണെ അയ്നെട്ത്ത് തോൾള്ട്ടാലൊ കാല് നെൽ നടക്കാനൊന്നും വയ്യാതായിക്ക്ണ് ഇപ്പതന്നെ എന്തണൊക്കെകാട്ടെ ഞാൻപടച്ചോനെ സ് തുതിക്കാണ് മക്കളെ ഞാൻ കാരണേ പത്തിരുവത്രണ്ട് വർഷം ന്റെ കുട്ടീനെ ഞാൻ നോക്കി അതിന്റെടയിൽ ഈ മൂന്ന്പ്രസവങ്ങ ങ്ങളും കഴിഞ്ഞ് ന്നാല് അള്ളാഹു പഠച്ചോനേ ഒര് ആഹ് ഏ അന്നും പിന്നെ പ്രെസവിക്കുമ്പന്ന് അ മു ഏട്ടന്മാരെ ഭാര്യമാരുണ്ടായിര്ന്ന് അമ്മായിമ്മ ഇണ്ടായിര്ന്ന് ആ ഇമ്മക്കെ നല്ലോം കഷ്ടപ്പെട്ട്ക്ക്ണ് ട്ടൊ ഇന്റെകുട്ടിനെ നോക്കാനെയ് പിന്നെ അനിയത്തിമാരുണ്ടല്ലോ നാലനിയത്തി ത്തിമാരേനിക്കയ്ല് ന്റെ നേരെ താഴുള്ളവരൊക്കെ കൊർച്ചൊക്കെ വൽപ്പണ്ടല്ലോ അവരൊക്കെ നല്ലോം നോക്കി മോനെ അതെ ആഹ് അങ്ങനൊക്കായി അല്ലാതെ പിന്നെ നമ്മളൊരാളെ കൊണ്ട് പറ്റൂലല്ലോ ഇ ഒരു കാര്യും അങ്ങ അങ്ങനൊക്കായിട്ട് ന്റെ കുട്ടീനെല്ലാരും നോക്കിക്ക്ണു അങ്ങനായിട്ട് ഇപ്പ ഈ ലാസ്റ്റ് പ്രസവിച്ചെത്രാം വയസ്സിലാമോനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോ മോളെ
ആ ഹാ
മോനിക്ക്ള്ളപ്പളായികുട്ടിനെ ഞാൻ പ്രസലിച്ചത് ഞാനള്ളാ ഞാനും ഇതൊക്കാക്കി ആകെ കണ്ണീരിലേയ്ന്നു ഇത്ങ്ങനെണ്ടായപ്പോ ഞമ്മള് അപ്പത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിട്ട് ഞങ്ങള് ക നീരും കൈയ്യായിട്ട് ഞാൻ ഇ ഹസ്
അതൊക്കെ കഴിഞ്ഞുപോയില്ലേ അതിപ്പോ ആഹ് അതൊക്കെപ്പൊ
ന്നിട്ട് ന്റെ വീട്ടില് നാത്തൂമാര് അത്ഴഅള്ളാ അള്ളാദുനയാവിൽക്ക് കണ വിചരിച്ചിട്ടുണ്ടാവും പിന്നെ അള്ളാ കൊണ്ടോവാണെയ്ക്കാരം അതൊ
അതൊക്കെ ഇപ്പൊ ഹൈറായല്ലോ ഇങ്ങൾക്ക് അതൊക്കെ ഇപ്പോ കൊഴപ്പില്ലാണ്ടെ ആഹ് എല്ലാം നല്ലതിന് വേണ്ടിയായി
ആ അങ്ങനെ ആയിരിക്കും ന്നാണ്ട് വിചാരിക്കന്നെ മ്മള് നല്ലെയിനായിരിക്കും ന്നാല് ന്റെ കുട്ടിനിത്രയും നാള് നോക്കി ഇതാക്കി റ്റ്
ആ ഹ
ട്ടാരുന്നോടൊന്ന് കരയും മോളെ
ഉം ഹലോ
പിഞ
ഇല്ലല്ല പറയൂ
ആ അങ്ങനെ എല്ലാരും ഇന്നോട് പറയും ഇജ് കരയൊന്നും വേണ്ട മോളെ ത് നാജ് കരയ്ണെ ന്നറിന്നോട് കുട്ടി മരിച്ചപ്പന്റെ ടെൻഷനേ അപ്പൊ പറയാ ജൊന്നും ടെൻഷനടി ജി ഇത്രിം കാലം അയ്നെ നോക്കിലെ അതെന്നെ മതി അനക്ക്ന്ന് ആ നമ്മള്ട്ക്കണം ഇട്ത്തിട്ട് വേണം കുട്ടീനെ അങ്ങട്ടുങ്ങട്ടും ഇതാക്കണം അല്ലാതെ കുട്ടിക്കൊന്നും ചെയ്യാൻ പ റ്റാത്തൊരവസ്ഥായിരുന്നു ന്റെ കുട്ടിക്ക് ന്നാലൊരു
അപ്പ അധികം ഹൈറ്റും വെയ്റ്റും ഒന്നും ഇല്ലാത്ത ആളായി ആയിരിക്കുലേ
അല്ലല്ല മോന് പിന്നെ ആ ഓനിങ്ങനെ കെട്ക്ക്ണെ ആളായതൊ കൊണ്ട് കാല്നിർത്തിന്‌ വല്യ നിളല്ലാത്തൊണ്ട് ന്നാലുംനല്ല വെയ്റ്റ് ഏര്ന്നു ആള്
ഉം ഉം ഉം അതിപ്പോ അങ്ങനെ തന്നെല്ലേ ത ടി ണ്ടായാലും ഇല്ലെങ്കിലും ഓര് ശരീരം കൊഴഞ്ഞ് കഴിഞ്ഞാലങ്ങൻ
ആ അതെ ആ തടിം ശരീരം തടിണ്ട് തലക്കും നല്ല വലിപ്പം കൂടുതലെര്ന്നു തലക്ക് നല്ല വെയിറ്റ് ഏരുന്നു
മ് മ്
ഉം അങ്ങനത്തൊക്കെ ഒരു കുട്ടിയാരുന്നു ഓക്കെ ഓക്കെ